ഹലോ, ആ, വീട്ടില്.
എന്താ പരിപാടി.
വെറുതെ ഇരിക്കുന്നു.
ചേട്ടൻ വന്നോ?
ചേട്ടനിന്നിവിടെ ഒണ്ടായിരുന്ന് സൺണ്ടേയല്ലേ?
ഓഹ് അതാ ടി വീടൊച്ച.
ടി വിയല്ല ഫോണാ, റീല് കണ്ടോണ്ടിരിക്കുവ.
അമ്മ ഇച്ചിരി മാറിരി
അരി കൊറണ്
അമ്മേ കണ്ടാരുന്നു ഞാൻ.
ഉം
കടെ പോന്ന് ചോറും കൊണ്ട്.
നീയെവിടെ പോയാരുന്നു, ക്ലാസിന് പോയപ്പഴോ?
ഞാഒരു പരീ
ഉം
അയിന് പോയപ്പോ അപ്പൊ ഞങ്ങള് തന്റെ കാര്യൊക്കെ പറഞ്ഞു. ഭയ ങ്കര മഴയായിരുന്നു അതുകൊണ്ട് പിന്നെ ഫുൾ നനഞ്ഞാ വന്നെ സൈഡ് കുട ഒണ്ടാരുന്നേലും നനഞ്ഞ്.
ഉം
അങ്ങനെ ഇന്ന് പോയില്ലേ നീ?
എവിടാ
ജോലിക്ക്
ഇന്ന് സൺ‌ഡേ അല്ല്യോടീ.
അത് ഷ് കടയല്ലേടി അപ്പം
ആൾടെയായിട്ടല്ല വീട്ടി തന്നെ ഇത് സൺഡേ ഇല്ല സൺഡേ ആൾക്കാര് ചെന്നാലും എടീ അവർക്കൊരു വീടും ചെറിയ വീടും രണ്ടു അങ്ങനെ പോലെയാ.
ആഹ് ഹാ
ചെറിയ വീട് പോലുള്ളയിനാത്ത് ഇത് പിന്നെ വെളില് ഷെഡ് പോലെയും ബാക്കിലോട്ട്ത് ക്കെ ഒണ്ട്.
ഉം
ആഹ് അങ്ങനെ, അന്നെ ഞായറാഴ്ച ആൾക്കാര്ന്നാലും അവരെടുത്തുകൊടുക്കും അങ്ങനെ.
ഓക്കേ, ഇന്നെന്ത് വെച്ച്‌ കറിയൊക്കെ?
ഇന്ന് ചിക്കൻ കറി.
അമ്മേ ആര് വെച്ച് നീയാ?
ഞാനല്ലാ. വഷ്
നാണവുണ്ടൊ?
ഞാൻ ഇത് ത്രേ നാള് ചിക്കൻ കറി വെച്ചിട്ടില്ല.
പുടേ
അറിയാം, പക്ഷേ വെക്കൂല.
അതിന് പറയുന്ന വേറെ.
ചിക്കൻ വേങ്‌ക്കാവാണെങ്കി അമ്മ വെക്
നാളത്തേക്കപ്പ എന്തോ ഉണ്ടാക്കും, ഫ്രൈ ചെയ്യൊ?
ത്തേക്ക് ഇത് തന്നെ, ഫ്രൈ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇപ്പം. ഞാൻ പറ അന്ന ങ്ങലാശ്യ പറഞ്ഞിട്ടീതോള പല്ല് കമ്പിട്ട്.
ഓഹ് എന്തോ വേണങ്ങി പാ പട വെച്ച് ക കയച്ചില്ല?
അം പിന്നെ എന്തോ പറഞ്ഞങ്ങ് പോയില്ലേ, കോള് കട്ടയി കഴിഞ്ഞ പോ.
ശരിയാ ശരിയാ, കൂട്ടുകാരിയുടെ മറ്റേത് കണ്ടോ?
കണ്ട്.
അതാ ചക്കൻ.
ഉം
കഷ്ടം, രണ്ട് കൊറെ ആർ എല്ലാം ആറി തണത്തപ്പോ അവള് ഫോട്ടോ ഇട്ടേക്കുന്നു.
ഉം.
പാവം.
അതിപ്പഴു ഉണ്ടോ പ്പ ഇല്ലയോ? ഇത് ഇത് ജോലി. ചെയ്യുന്നിടത്ത ആണോ, അതോ മറ്റേതാണോ?
എവിടത്തന്ന് പറഞ്ഞു പക്ഷെ, എവിടത്തെ സപ്പ എനിക്കൊന്ന് ജോലി ചെയ്യുന്ന ഇടത്തെ
ഉം. അയ്ന് കാര്യം എന്നും ഫേസ് ചെയ്യണോല്ലോ, അപ്പൊ പിന്നെ അത് കൊണ്ടോയല്ലേ പറ്റു, മറ്റേതൊക്കെ അങ്ങനെയല്ലല്ലോ.
ഹോ, കഴിവല്ലെടി ഇതൊക്കെ?
ദുർഗെ കണ്ടു പടി, ഇത്രയും നാളടക്ക് ഒന്നിനും സെറ്റ് ആക്കാൻ പറ്റിയോ?
എടി, അത് ഇല്ലെങ്കി ഇല്ലെന്നേ ഉള്ളു.
ഉം, എന്തോ അവിടന്നരഴ്ശരീ. എന്റാവോ ഫ്രീയാന്ന്.
ഞാനും, ഞാനും അങ്ങനെ.
ആയ്യോ എനിക്ക് കൊറെ കൂട്ടുകാരികളുണ്ട്. എന്റെ ഭർത്താവിന് വല്യ മനസ്സും, ഞാൻ ഒറ്റക്കല്ല്യോന്ന്.
കഷ്ടം, നിനക്ക് നീ കൊടുക്കാത്ത സ്നേഹം ഞാൻ കൊടുത്താ പിന്നെ എന്താ പ്രശ്നം? നിനക്ക് ജോലിയിൽ നിനക്ക് ജോലിയില്ലേ? തിരക്കല്ലേ? ക്ഷെ എനിക്കതൊന്നു ഇല്ല.
അഹ് നീ ഇവിടെ വന്ന് ചോറും കറിയൊക്കെ വെച്ച് എനിക്കൂടെ തരോ? എന്നാ ഉണ്ട് നിർത്താ.
അല്ല ചേ ചേട്ടനത് നിർബന്ധം ഇല്ലല്ലോ കൂടി ചേട്ടന സ്നേഹം പോരെ.
ചേട്ടൻ ആഹ് അവിടെ ആണ് തെറ്റ് ചേട്ടന്റെ സ്നേഹം വേണന്നില്ല.
ചേട്ടൻ പറയട്ടെ ചേട്ടൻ പറയട്ടെ അത്.
ഉം, ഹരി
സ്നേഹം വേണോ ചോറും കറിയും വേണോ
സ്നേഹം വേണോ ചോറും കറിയും വേണോ ചോറും കറിയും എന്ത സംശയം
അപ്പം എന്നെ ഡിലീറ്റ് ചെയ്യോ എവിടെ കുട്ടൻ
ഒറങ്ങി.
കഷ്ടം അയ്നെങ്ങെ മഴകി കിടത്തില്ല യേ എന്താ പരിപാടി രാത്രി
എന്തോന്ന്
അന്നെ നേരത്തെ അതിന് അത് നീ പറയാറുണ്ട അത് ഇടക്ക് കേറി കിടക്കത്തുള്ളുന്ന്.
അയ്യോ ആഹ് രാവിലെ അവൻ നേ ത്തെ എണീച്ചയ്നാ പിന്നെ നമ്മളെ വന്ന് അങ്ങ് ഒണർത്തു വാടീ ഇല്ലമ്മ ഇഷ്ക് കുഞ്ഞുങ്ങള് വിളിച്ച് എടീ നാലുമണി അഞ്ചുമണിക്കൊക്കെ വന്നിട്ട് മാ പൊതപ്പൊക്കെ മുഖത്തുന്ന് മാറ്റീട്ട് മുഖത്ത്ങ് മാന്തും.
കഷ്ടം.
കഷ്ടം ഹരി പിന്നെ ചീത്തവിളിച്ചോടിക്കും എന്റെട്ത്തോട്ട് രുമ്പോ ന്റെ ഹരീടെ ട് ത്തോട്ട് വിടും.
അയ്ന്റൊരു ജീവിതവെ അയ്നെ കെട്ടിയിടാത്ത്ന്താ
മറ്റേ എക് ഇ എക്കോ സിനിമ കണ്ടാ യ്രുന്നോ
ആഹ്
ആഹ് അത്പോലെ വ അവൻ പറഞ നമ്മളാത്തിച്ചേട്ടത്തി പറഞ്ഞ്ട്ടുണ്ട് കെട്ടിട്ട് വളർത്തര്തെന്ന്.
ആഹ് ശരി അപ്പൊ രാത്രിയില് രാവിലെ എണീക്കുമ്പയ്ന് തെറി വിളിക്കരുത്
വേറെ പ്രശ്നം ഒന്നുല്ല അവം മനുഷ്യന്മാരോടെല്ലാം ഫ്രണ്ട്ലിയാണ്. ഒരു കൊഴ്പ്പുംല്ല്യ. നമുക്ക് അങ്ങൻത്ത്പിന്നെ വീട്ടില് ചെല സാനങ്ങളൊന്നും നശിപ്പിക്കും. നമ്മളെ ഒന്ന് ഒറക്കോണത്തും എന്തൊക്കെയാച്ചാ ആ മൂട ൻസരിച്ചിരിക്കും. പ്പൊരു ഷർട്ട് എങ്ങാണാ അവന് എങ്ങനെങ്കിലും കിട്ടിയാ അയ്ന്റെ ബട്ടൺസ് കട്ച്ചങ്ങ്പൊട്ടിക്കും.
ഓ ഞാൻ വ്യര്ച്ച് ഷർട്ടോടെ കടിച്ചീറുംന്ന്.
ഷർട്ടോടെ കട്ച്ച്കീറത്തി നിക്കറ് കിട്ടു വാണേ കടിച്ചു കീറുംകെട്ടോ. അയ് എന്താന്ന് ഇൻകറ്ഞ്ഞൂടാ. ഒണ്ടടി കൊറെ വേട്ച്ച്കൊട്ത്ത്.
ആരറിയൊ
കല്യാൺത്തിന് ശേഷം ഞാനാവേട്ചൊട്ത്ത് ഫൊത്തം.
പോടീ.
എന്തോ ചെയ്യാനാ.
ചേട്ടന് താൽപര്യത്തെ
അവര്ക്കെക്കെ മൂന്നെണ്ണം ഉണ്ടെങ്കി കൊറെ നാളോടും.
നീ നിനക്ക് നീ ചേട്ടന് മേടിച്ച് നിനക്ക് മേടിക്കാറുണ്ടോ ആർക്കറിയാം
അത് ഞാ അവനെ കൊണ്ട് വേടിപ്പിക്കും.
നിങ്ങക്ക് ന്താ വട്ടാണോ
എനിക്ക് എനിക്ക് സ്വന്തായ്ട്ട് വേടിക്കുന്നതിനേക്കാട്ടിം ന്ക്കല്ലാം ല്ലാം വേടിച് തര്ന്നേനാ ത് തൃപ്തി.
ആണല്ലേ. നാളെ നാളെഞാനതിന് ആഹ് നാളെ പോവല്ലേ ജോലിക്ക്.
ഓഹ് ഓർമിമ്പിക്കാതെ എനിക്ക് ഞായറാഴ്ച്ച ശനിയാഴ്ച്ച വൈകീട്ട്ന്നല്ല ഹാപ്പിയാ.
വീടിന്നപ്പർത്തോട്ട്പോയാപോരെ?
വീടിനപർതാ അപ്പ മറ്റേ ചിന്നുണ്ടല്ലോ.
ഏതാ?
എന്റെ കൂടെ കോളേജില് പഠിച്ച്കല്യാണം കഴിഞ്ഞ ആഹ് അവള്.
അവള്.
അവളൊരു മറ്റേ ഒരു കടേ ജോലിക്ക് പോകുന്നുണ്ട്രടീ.
എവടെ?
പൂനലൂര് ഒരു വല്യ തുണിക്കടേടെ ഇപ്പോ ണ്ടല്ലോ. ആഹ് അവ്ടെ.
ആഹ്
ആഹ് അവളിങ്ങനെ അവിട്ത്തെ കാര്യൊക്കെ പറഞ്ഞപ്പഴേ എനിക്ക് അത് വെച്ച്ത് സ്വർഗം.
അവ്ടെന്താ?
ഭയങ്കര പ്രഷറ് പോലൊക്യാ അവള് മറ്റെ ബില്ലിങ്ങിലാ. പർഞ്ഞ സൺഡേ പോലും ലീവില്ലാ അവർക്ക് എല്ലാ ദിവ്സുംണ്ടല്ലോ. പിന്നെ സൺഡേ ഒട്ടും ലീവ് എടുക്കാനേ പറ്റൂല്ല എന്നൊക്കെ പറഞ്ഞ്-
കൊച്ചിന് ആർന്ന്നോക്കും.
അമ്മയും അമ്മൂമ്മയും ഉണ്ട്.
സ്വന്തം അമ്മ.
ഉം
പുള്ളിക്കാരൻ വരുവോ?
ഇനി ഓണത്തിന് വരുമെന്ന്തോന്ന്.
കാര്യക്കല്ലേ കൊഴപ്പമൊന്നുമില്ലല്ലോ.
ഇപ്പോ ഒക്കെയാണ് പുള്ളി വരുന്നവരെയള്ള ചോദിക്ക- പോത്തുള്ളൂ അതാ അതിന് ചിലപ്പോ പുള്ളിയുടെ കൂടെ പോകും.
ആഹ്‌ണോ ഇപ്പം ദൂരെ ആണോ?
ആഹ്
ഉം ഇവക്ക് എത്രയുണ്ട് ശമ്പളം?
അവക്കും പതിനഞ്ച്.
നിനക്ക് എത്രയുണ്ട്?
എനിക്കും പതിനെഞ്ച്.
ഭാഗ്യവതി.
അതു തന്നെയാ അവളും പറയുന്ന- ഇവിടെ കേൾക്കുന്ന എല്ലാവരും തന്നെ പറയുന്നത് പക്ഷെ ഇതിലും ഉണ്ട് ഇപ്പ അന്ന്- ഇതിന് പിന്നെ ഒറ്റ ഓണറിന്റെ ഒരു പറച്ചില് നമുക്ക് കേട്ടാ മതി. ഒരു മാസം കഴിഞ്ഞത കൊണ്ട് കൊറച്ച കുറച്ചൊക്കെ വഴക്ക് പറയും.
ആണല്ലേ.
ആഹ് അവർക്ക് കൊറെ ഷോപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ അതിന്റെ കണക്കെല്ലാം നോക്കാൻ ഏൽപ്പിച്ചേക്കുവാ-
മിടിയോ മിടുക്കി ആയാൽ അടി സാറിനെ ഇംപ്രസ് ചെയ്തന്ന് തോന്നു.
ഓ ഇംപ്രസ് ചെയ്ത് ചീത്ത വിളിക്കാൻ കേൾക്കാൻ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്- എടുക്കാൻ പറഞ്ഞു പാസ് വേർഡ് തെറ്റിച്ചടിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ആയി അങ്ങേര് എന്റെ ഫ്രണ്ടിൽ നിൽക്കണ് ഞാൻ ഇന്ന് വിറച്ചു പോയി.
എന്റെടുത്ത് എന്റെ അടുത്ത് എന്നും വഴക്കു പറയുന്നതിന് മുമ്പ് ഞാൻ കരഞ്ഞു നമ്മുക്ക് ഇതൊന്നും-
അക്കൗണ്ട് അല്ലേ ബ്ലോക്ക് ആയി അത് ഇവരുടെ ബിസിനസ് അക്കൗണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസക്ഷൻ ഒക്കെ നടക്കുന്നതല്ലേ. പിന്നെ ആഹ് പിന്നെ പക്ഷെ എന്തോ ഓൺലൈൻ ആയിട്ടുള്ളത്. കൊഴപ്പുള്ളായിരുന്നു അല്ലാതെ പേയ്മെന്റ് ഒക്കെ അയ്ക്കാൻ പറ്റുയിരുന്നു.
പിന്നെ എന്നെ അന്ന് ബാങ്ക് ലൊക്കെ വിട്ട് അവിട്ത്തെ ആളുടെ കൂടെ
ഏത് ബാങ്കില്?
പുള്ളി ഇപ്പോ പറഞ്ഞാ പ്പോ കഴിഞ്ഞ് നമ്മള് പിന്നെ അത് മയ്ന്റയ്യോ ഇനി കാണുമ്പോ അത് പറ്യ പുള്ളി പിന്നെ അത് മറന്നേ പോകും.
ഉം
അങ്ങൻത്തൊരു സ്വഭാവാ പുള്ളിടെ ഇത് എല്ലാരോ എല്ലാം പഠിച്ചിരിക്കണം.
അതിപ്പോ നടക്കുന്ന കാര്യണോ?
എല്ലാരും എടീ അതാ അവടെ ഡ്രൈവിങ് ജോലി തൊട്ടേ ഏത് ജോലിക്ക് വരുന്നോർക്കും എല്ലാ കണ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം.
നിനക്ക് അറിഞ്ഞ് വണ്ടി ഒന്ന് ഓടിക്കാൻ.
അതില്ല അത് അതാ ഇത്രയും നല്ല ന്നെ ബാങ്കിലൊക്കെ നേരിട്ട് പർഞ്ഞുട്ട് സ്ലിപ്പ് ഫില്ലയ്യാ അറിയാത്ത ഞാൻ.
പോയി എങ്ങോട്ടേലും പോയി ചെന്നേറ
എൻ്റെട്ത്ത് ഇപ്പഴും ചോയ്ക്കൂടി ആദ്യം ടു വീലർ നീ കാർ ഓടിക്കൂടി. അവിടെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഉണ്ട്.
ആഹ്
ഇലക്ട്രിക് ഇലക്ട്രിക്കിന്റെ കാറുണ്ട് അല്ലാത്ത കാറുണ്ട് അല്ലാത്ത വണ്ടികളുണ്ട്. ഇലക്ട്രിക്കിന്റെ സ്കൂട്ടർ അല്ലാത്ത സ്കൂട്ടർ ബൈക്കി എല്ലാം ഉണ്ട്.
നീയല്ലെ പഠിക്കടീ
ഇല്ല പഠിക്കത്തില്ല പൊട്ടും പഠിക്കത്തില്ല. ടീ എല്ലോട്ത്തും പർഞ്ഞുടുല അവടെ വണ്ടി അറിയാവുന്നവരൊക്കെ വിടാത്ത സ്ഥലങ്ങളില്ല.
കൊറച്ചു കൂടി ഇത് സുഖാ. ഇവടെ എന്റെട്ത്ത് ആകെ അവ ആദ്യം വന്നത് ഒരടത്തി ഇര്ന്നാ മതിന്നാ.
ഇപ്പോ ഇപ്പേ ഇരിക്കാൻ പറ്റുന്നില്ലന്ന
ആദ്യക്കെ എനിക്കിങ്ങനെ എന്തേ എല്ലാരും അവടെ ഭയങ്കര പണിയെടുക്കുമ്പഴേ. നമ്മളിപ്പ എന്റെ ജോലി കൊറച്ച് അത് കഴിയുമ്പോ ഞാൻ അവടെ വെറുതെ ഇരിക്കുവല്ലേ. നമ്മക്കായി നീ പർഞ്ഞേ?
എസ്
അല്ലടീ ഇവര് തന്നെ ഈ പറഞ്ഞോട്ത്ത് ഓണർ ഓണ അവ അവര് വരെ പണി എടുത്തോണ്ട് നടക്കുമ്പോ നമ്മള് ഇങ്ങനെരി പ്പ നമുക്കൊരിതുണ്ടല്ലോ എന്തോ ചെയ്യണ്ടേ ചെയ്യാനും ഒന്നുല്ല. പിന്നെ ഞാൻ നഴ്സിന് പാക്ക് യ്യുമ്പോഴേക്കെ പാക്ക് ചെയ്യുന്നേൻ്റെ എട്ത്ത് പോ നിന്ന് കവറൊക്കെ വേട്ച്ചങ്ങ് പാക്ക് യ്യൻ. ഇപ്പൊ പാക്ക് യ്യിന്നട്ത്ത് ഞാ പോയി നിന്ന് പാ
ഇപ്പൊ ബാക്കി അല്ലെങ്കി വ് വിളിക്കും ടി ഇവടെ വാ ബാക്കി
അല്ലെ ബാക്കിയുള്ളോര് അതിനെക്കാട്ടി കട്ടി പണിയാടി എട്ക്ക്ന്നേ. അപ്പ നമ്മൾ അതെങ്കിലും ചെയ്തു കൊടുക്കണ
ശരിയാ
എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാലേ പാക്കയ്യ്ന്നേ അതെക്കെയാടി എനിക്കിഷ്ടം.
ആഹ് ടെൻഷൻ ഇല്ലല്ലോ വായിക്കത് പ ഇടുക പാക്കയ്യുക.
ആഹ് അവര് തോക്കി വെക്കും.
നമ്മടെ ഈ പാക്കറ്റ് ല് നട്സും ഈ പൊടമിച്ചറും കാര്യങ്ങളൊക്കെ അ അതുപോലെ ആഹ് അതാ മേഷിലോട്ടൊന്ന് വെച്ച് കൊടുത്താതെ ഒട്ടിയ അപ്പർത്തെ പാത്രത്തെ വീഴ് നമ്മളില്ലേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണത്തില്ലേ ആഹ് ആഹ് സാ
ഉം എനിക്ക് ആഗ്രഹി
ആഹ് ആഹ് ആഹ് അത് തന്നെ ഇ രാ കവർ അയിനകത്തോട്ട് കറകറ്റായിട്ട ഒന്ന് വെക്ക്‌ ഇത് അപ്പുറത്ത് പോയിട്ട് വീഴും
എടി അത് മതിയന്ന് പറയടി വേണ്ട ഈ സെക്ഷൻ ഒന്നന്ന് കൂട്ടാനും കുറക്കാനും മറന്നു പോന്ന് പറ
കോമഡി അവിടെ വരുന്നവർക്കൊക്കെ എന്റെ സാലറി അറിയണം എനി ഞാൻ പി എസ് സി എഴുതണം പഠിക്കാൻ പോണം അത്പ്പ കുറേ പേർക്ക് കല്ല്യാണം കഴിഞ്ഞാന്ന് അറിയുമ്പോൾ എത്രല്ല പഠിക്കുന്ന വെക്കേഷന് വന്നിട്ട്